ആഹ്
ഹലോ ഹലോ അതെന്താ കേൾക്കാത്തത്
ആഹ് ക്ക്ല്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് ആഹ് ഇജ്ജെവടെവളെ അന്റൊര് വിവരുല്ല
ആഹ് ഞാനതേമാതിരി എപ്പ നോ ക്ക് വിൾച്ചുമ്പളും ഇങ്ങളെ ഫോണ് റെയ്ഞ്ചിന്റെ പ്രശ്നം കൊണ്ടേക്കാരം ഇങ്ങക്ക് കിട്ടലെന്നല്ലേ
ആഹ് റെയ്ഞ്ചില്ലാത്തോട്ത്ത് പോയിര്ന്ന്ട്ടാണ് ഏ
ഹ ഹാ ഞാനേ ങ്ങക്ക് രണ്ടീസം മുമ്പ് അട് ചീനി എന്ന് കണ്ടത ങ്ങള് നമ്മളാ വീടിന്റെ അവ്ട്ന്ന് പോയിനേഷം പിന്നെങ്ങളെ കണ്ടിട്ടെന്നെല്ല
തീരലെ അത് ശെരിയാണ് പിന്നെ അങ്ങട്ട് വെന്ന്ട്ടുംല്ല ഇജ്ജ്‌ ഇങ്ങട്ടും വെന്ന്ട്ട് ട്ടില്ലീ ഭാത്ത്ക്കൊന്നും അതോ
ആഹ് അതോണ്ടാണ് ഞമ്മളെ പ്പളും വെരണം വെരണം വിചാരിച്ചും ഓരോ സൊയല് കാരണം വെരാൻ പറ്റ്ണില്ലേ
അത് ശെരിയാണ് ഞാനും തെന്നെ ഓരോ ഇതില് ചുയ്പ്പിലൊക്കെ പെട്ട്ങ്ങാണ്ട് ങ്ങനെ പിന്നെ ഇക്കാക്ക വടെ ഇണ്ടാര്ന്നേനു അപ്പൊ അതൊക്കൊ കൂടി കാരണം അങ്ങനെ എവ്ട്ക്കും പോരാനും ണ്ടാക്കാനൊന്നും പറ്റില്ല
ഏഹ്
ഉം
മ്മച്ചിയൊക്കെ പറിയും ഇപ്പളും ഇങ്ങള് പോയേനെ പറ്റി ങ്ങള്ണ്ടാവുമ്പോ ങ്ങനെ ഓരോ ഫുഡാള് കൊട്ന്നെരുല്ലോ ങ്ങള്
ആഹ് അത് ശെരിയാണ്
ന്നേണ്ടെ ഇപ്പളും ണ്ടാക്കല്ണ്ടോ അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ
ഉം ഭക്ഷണങ്ങളൊക്കെ എല്ലം ണ്ടാക്കല്ണ്ട്
ഏ ഇങ്ങളെ ഭക്ഷണൊക്കെ കഴിക്കാൻ പൂത്യാവ ങ്ങള് നമ്മളെ വീട്ടിന്റെട് ത്ത്ണ്ടാവുമ്പൊ ങ്ങള് ഒരോന്ന് എന്ത ണ്ടാക്ക്യാണ്ട് നമ്മക്കൊട്ന്നെരോലൊ
ക്ക് കൊട്ക്കും ഇവടെള്ളോരൊക്കെ ന്ന്ട്ട് പറയും നല്ല ടേസ്റ്റാണ് ജ്ജ്‌ ണ്ടാക്യ ഫുഡ് ഇൻക്കാണെങ്കി ഞാൻ ണ്ടാക്ക്ണ ഫുഡ് വേറാരെങ്കിലും ണ്ടാക്കി തന്നാ മതിന്നാണ് ഞാൻ ചിന്തി
ആ അത് പിന്നെ നമ്മൾക്കൊക്കെങ്ങൻതെൻ
ആഹ് നമ്മ്ക്കൊക്കെ വേറെവ്ടെന്നെങ്കിലും കിട്ട്യാല് ഭയങ്കര ടേസ് സ്റ്റേക്കാരം ല്ലെ ആ അത് പറയും ഞാന് ൻ ന്റുമ്മാനോട് പറയും ഉമ്മ വടെ വെരുമ്പൊ ഞാൻ മ്മാനോട് പറയും ഇങ്ങളാ മീൻകറി ഒന്ന് ണ്ടാക്കിക്കാണിമ്മാ ഇങ്ങളെ മീൻകറി കൂട്ടാൻ ഇൻക്ക് പൂതിയായിട്ട് നിക്കാൻ വെയ്യാ ഇങ്ങള് ണ്ടാക്കി തെന്ന മീൻകറി ഭയങ്കര ടേസ്റ്റാണ് ന്ന് പ റയും പക്ഷെ ഞാൻ മീ ൻങ്ങറി വെക്കും ഇൻക്കത്ര ടേസ്റ്റായിട്ട് തോന്നൂല പക്ഷെ ഇവടെ ള്ളോര്ക്ക് ഭയങ്കര ടേസ്റ്റാണേക്കാരം
അതെന്നെണ് ഞമ്മക്ക് എന്താ ഞമ്മള്ണ്ടാക്ക്ണ ഭക്ഷണം ഞമ്മക്ക് പറ്റെൻ ന്നെല്ലല്ലോ ന്ന വേറാരെങ്കിലും ണ്ടാ ക്കി തെരാന്ന് ഞമ്മക്ക് അത്ര ഇഷ്ടം വേറൊന്നുല്ലേനും
ആഹ് അതുപോലെ ഇന്റെ മക്കളും ഹസ്ബന്റൊക്കെ പറയും മന്തി വെച്ചാലും പിന്നെ ബിരിയാണി വെച്ചാലും ഒക്കെ പറയും ന്ന്ട്ട് മോന് മോന്റെ ഫ്രണ്ടാൾക്ക് അവരെ ഫ്രണ്ടിന്റെ വീട്ട്കൾക്കൊക്കെ കൊണ്ടോയി കൊട്ക്കും ഇതേമാതിരി ബാക്കിണ്ടാ വേറെ ആരു ഉണ്ടാവലല്ലോ പിന്നെ കൊറച് മതി
കൊറച്ച് വെക്കാനും പറ്റൂലല്ലോ ഇതൊന്നും
ആഹ് ചെല ദിവസങ്ങളി ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മോ ഫ്രൻ മോന്റെ ഫ്രണ്ട്സൾ വരുമ്പോ പറയും ഇന്ന് എന്റെമ്മ ബിരിയാണി വച്ചക്കണാ എന്നാ കൊറച്ചും ഇങ്ങട്ട കൊണ്ട്രാ എന്നൊക്കെ പറയൂ മൂത്തോന്റതേ ഓനൂടെ വരുമ്പോ വരുന്നിട്ട്
നിങ്ങ അയലോക്കക്കാർക്ക് ഇപ്പൊ കോള അടിച്ചു ഞങ്ങിപ്പ ഇങ്ങനെ
പിന്നെ അവരെ എപ്പോഴും പറയാ അവര് രണ്ട മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട നോതേമാര് പെരുന്നാൾക്കക്കെ അവരെ വിളിക്കുവായി അപ്പൊ അവര് പറയുന്നതണെ പിന്നെ ഞാന് കേക്കും ഉണ്ടാക്കുന്നല്ല നല്ലോ എന്നിട്ട് ഇപ്പോഴും ഓർഡർ ഇപ്പോളും വരും ഞാനിപ്പോ കേക്ക് ഉണ്ടാക്കല നിർ തീക്കണേ എന്ത
ആഹ് എന്താ ങ്ങൾ നിർത്തിയ
കൈ തരിപ്പും തൈറോയിഡ് വന്നിട്ട് കൈ തരിച്ചിട്ട്
അതാ നിങ്ങക്ക് നല്ലൊരു മെച്ചേനല്ലേ അത്
ആഹ് നല്ല അതുണ്ടായിരുന്നു അത് നല്ലൊരു ഇതായിരുന്നു കിട്ടലായിരുന്നു
ആഹ്
നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങിനും
ആഹ് ആഹ് അല്ല മറ്റേ പെറന്നാളന്നൊക്കെ എത്രങ്ങാനങ്ങ ആ അങ്ങെ മറ്റേ ഫോണില- ചാറ്റസക്കെ കാണലുണ്ടായിരുന്നു
എല്ലാവർക്കും ഞാൻ ഇണ്ടാക്കി കൊടുത്തിന്ന് ഇപ്പൊ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നിട്ട് അവരൊക്കെ ഒന്നുണ്ടാക്കി തന്നാളെ എന്റെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ വേറെ പുറത്തുനിന്ന് വാങ്ങ മത്തുന്ന് വാങ്ങിയാ ഒന്ന് ഈ ടേസ്റ്റ് കിട്ടണില്ല പക്ഷെ ഇജിണ്ടാക്കണ കേക്ക് ഭയങ്കര ടേസ്റ്റ്ണ് അതിൽ കൂടുതൽ ഓവറയിട്ട് മധരുല്ല ഞാൻ നമ്മള മടിപ്പിക്കണ ഒരു തരല്ല എന്നൊക്കെ പറയും അവര്
ർതുതേ പറയുമ്പോളേ പൊറത്ത എന്തെല്ലാം കൂട്ടണല്ലേ നമ്മള് കാണില്ലല്ലോ
ആഹ് പക്ഷേ ഈ നല്ലർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ഇപ്പ ചോയ്ക്കും മോന്റെ കൂട്ടുകാരാണ് അൻ്റെ ഉമ്മാനോട് എനിക്ക് ചെർത് മതി ഒന്നുണ്ടാക്കി തരാൻ പറയോ വെറുതെ കയിക്കാനാണ് ന്റെമ്മാന്റെ കേക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് തിന്നാ പുതിതി കേടൂല അങ്ങനത്തെൊ ഒരു ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയും
ഏഹ്
സ്റ്റാട്ട്യ്യണം ഞാനിപ്പോ എന്താണ് മറ്റേത് കയ്യില് പിടിച്ചിട്ടല്ലായിരുന്നാ
ആഹ് അത്ങ്ങനെ തിരിച്ചണല്ലോ ഓരോ ഡിസൈൻ ചെയഞാൻ തിരിച്ചണല്ലോ കൈവേദന ങ്ങള് മാറിയല്ലേന്നിട്ട്
ഉം കുറവുണ്ട് ഇടക്ക്പ്പെടും എന്നിട്ട് ഈ തരിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് കയ്യിന്ന് സാധനം ഇങ്ങനെ വൈുതി പോവും നമ്മളറിയൂല നമ്മളി ടി അയിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ആതിമീ ഇത്ങ്ങനെ കോട്ടിങ്ങ് ഇങ്ങനെ ചെയ്തൊടുക്കും ക്കുംബളൈ
ആഹ് ആഹ്
ഞമ്മള അറിയൂല നമ്മള് അത് കൊറേ നേരം കൈ ഒന്നാമത്തത് എന്താച്ചാല് കൈരെ പിടിച്ചിട്ടല്ലായിരുന്ന ബി റ്റെ എഴുതിന്നത് അപ്പ അതുകൊണ്ട് അത് അത് ബീറ്റ്യ്യുമ്പോ അതും ക്രീമും ഒക്കെ ബീറ്റ്യ്ത് വരുമ്പോത്തിനെ ഒരിതാവും ഇ ആഹ് ഇപ്പ പിന്നെ ഞാന് മിഷീൻ വാങ്ങിട്ടിണ്ട്.
ഏഹ് മിഷീൻ വാങ്ങിയാ പിന്നെ അങ്ങനെ പുടിച്ചെടുത്താ മതിയല്ലോ
ആഹ് പുടിച്ചെടുക്കൊന്നും വേണ്ട നമുക്ക് അവിടെ വെച്ചു പോയാ മതി ഉം അങ്ങൻത്തെ മിഷീന മറ്റേ മിഷീന്നെന്നെയന്ന് മറ്റേതന്റെത്തെ മിഷീനെ കൈക്ക പിടിച്ച് തിരിക്കണതായിരുന്നു ഇതിപ്പോ അങ്ങനെ അല്ല ഇതിപ്പ ഞാമ്മ ഇത് എല്ല എല്ലാതും അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മക്ക് അയിന്റെ സമയംമ്പ് ഇട്ട് കൊടുത്ത് കാണ്ട് പോയാല് നമ്മക്ക് വേറെ ജോലിം ചെയ്യ അതവിടെ കറങ്ങും ചെയ്തോളും
ഏഹ് ഇങ്ങ ക്ക് അതേപേരെ ഇങ്ങളെ പേരേക്ക് ഓവൺ ഒക്കെ വാങ്ങില്ലേ പുതിയ പേരേക്ക്
ആഹ് ഓവണൊക്കെ ഉണ്ട് ഓവണൊക്കെ വാങ്ങി ഫോൺ വാങ്ങി ഇപ്പൊ ഇത് വാങ്ങി ഒക്കെ ചെയ്തഴഞ് ഇനിപ്പോ ഞാൻ പറഞ്ഞക്കണ കേക്ക് ഇണ്ടാക്കാൽ വീണ്ടും സ്റ്റാ ആഹ് ആഴ്ച പേര് സ്റ്റാർട്ട്ടൊങ്ങണ് ഒക്കെ പറഞ് അങ്ങനെ ഏതായാലും ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തച്ചതല്ലേ
ആഹ് അതെന്നെ എന്ത് എന്തായാലും വേർത പേരേല് ഇരിക്ക
ആഹ് വെറുത പേരേൽ ഇരിക്കണം അപ്പൊ ഇനി തുടങ്ങണംന്നുണ്ട് ഇപ്പ പിന്നെ ഏതായാലും ഇപ്പം
ആശുപത്രിയിൽ വെക്കാണ്ട് ഈ അസുഖത്തിന് നല്ലൊരു ആശുപത്രി വെക്കാണ്ട് ഒരാ
ഇണ്ട് മരുന്ന് കുടിച്ചിട്ട് ഇപ്പൊ കൊറവിണ്ടെ അതീ തൈറോയിഡ് ഇണ്ടായിറ്റാണേ
തൈറോയിട് ഇണ്ടായ പിന്നെ കലാകാലം മരുന്ന്ടിച്ചണ്ടേ ആഹ് എന്നാങ്ങക്ക് അപ്പൊ നമ്മൾ അവിടെ ഇള്ള സമയത്ത് നിന്നക്ക് തൈയിറോയ്ട്
അങ്ങനൊന്നും ഉണ്ടായി പിന്നെ തൈറോയിഡ് അപ്പ്ളൊന്നും ഉണ്ടായിട്ടില്ലേ ഇപ്പൊ ആകെ ഒര് മൂന്ന് വർഷയിട്ടുള്ളൂ ഇപ്പോ വന്നിട്ട് ഉം അതറിഞ്ഞിരിന്നീലല്ലോ അതമ്മള് ചെക്ക് ചെയ്തന്നൊന്നും ഉണ്ടായിരുന്നില്ല
ഏഹ് പിന്നെ എങ്ങനെ ഇങ്ങക്ക് മനസ്സിലായത്
പിന്നെ പ്രഗ്നന്റ് ആയിന്ന് ഞാന്
ആഹ്
അപ്പളാണ് മനസ്സിലായത്
ആഹ് ആ സമയത്ത് വന്നതേക്കാര്യമാണെങ്കില് ചില ആൾക്ക് പള്ളി ഇണ്ടാമ്പോ വരുവല്ലോ
ആഹ് അങ്ങനെ വന്നതാണ് അത് പിന്നെ നിന്നതും ഇല്ലല്ലോ അത് ഒയിവായില്ലേ
പക്ഷെ ചെല ആൾ കാർക്ക് പള്ളി ഇണ്ടാക്കാണ്ട് അപ്പ ഇണ്ടായ പിന്നെ അത് പ്രസയിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറയണ് നിങ്ങക്ക് അങ്ങനെ മാറില അല്ലേ
ഉം ക്കത് കാരണം അത് കാരണം എന്താ വച്ചാൽ അത് നല്ല ഓവറായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളത് മരുന്ന് കുടിക്കുന്നില്ലല്ലോ
ആഹ് ആഹ്
അപ്പൊ അത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പ ഉണ്ട് പക്ഷെ ഏറ്റവും ഹൈ ആയിട്ട് ഇങ്ങനെ നിക്കയിരുന്ന് തൈറോയിഡ് അപ്പൊ നമുക്ക് നല്ല ഡോസുള്ള ഗുളികയാണ് തരിക അപ്പൊ ആ ഗുളിക കുറച്ച് കേടാണ് ഞമ്മുക്ക് കൊ ച്ച് കൊണ്ടറണം ഉം അതങ്ങനെ ഡോസ് ഉള്ളത് കുടിക്കുമ്പ അങ്ങനെയല്ല ഞമ്മക്ക് ശരീരത്തിന് കേടൊന്നു ഇല്ല പക്ഷെ നമ്മക്ക് പള്ളേൽ ഉണ്ടാവുമ്പോ കുടിക്കുമ്പോ അത് കൊറച്ചൊരു ഇതാണ് ഫസ്റ്റായിട്ട് കൊടുക്കല്ലേ അപ്പൊ നിക്കാന് സാധ്യത ഇല്ല്യാ ഇല്ല്യാന്ന് ആദ്യേ പറഞ്ഞീര്ന്ന്
ഏഹ്
വളരെ പ്രയാസാണ് നിന്ന് കിട് ട്ടിയാല് കൊഴപ്പയില്ലാ നിക്കാൻ വളരെ പ്രയാസാണ് ഇങ്ങനെതായതുകൊണ്ട് ഇപ്പ ഇപ്പളല്ലേ മരുന്ന് കുടിക്കല് തൊടങ്ങിയിറ്റുള്ളൂ അപ്പൊ അത് കാരണന്നൊക്കെ പറഞ്ഞു നൂറ്റൻമ്പിയിന്റെ ഇരുന്നൂറിന്റെയൊക്കെ ഗുളിഗേരുന്നു കുടിച്ചീരുന്നത് ഉം പക്ഷെ അത് നിന്നീലാട്ടാ അത് നാലാം മാസൊക്കെ ആയപ്പോ കുട്ടിന്റെ ഹാഡ്ബീറ്റ് നിന്ന്ങ്ങാണ്ട്
ഉം
ആഹ് പിന്നെ ഡി എൻ സി ചെയ്ത്
ഏഹ് അങ്ങനെക്കാരം വിധി ആയിന് ഏഹ് ഞങ്ങള് അറിഞ്ഞില്ലാട്ടോ ഇതൊന്നും ഇന്നട്ട്
ആഹ് ഇപ്പൊ അയിന് വിളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അറിയാത്
ആഹ് എവിടയിന് വിളിച്ചാ നേരം ഓരോ സഹലും കാര്യങ്ങളൊക്കെ ആയി ക്കാണ്ടേ ഇന്നാ കജ്ന്നാണ് ഫോ വെക്കൂല്ലേനും
ആഹ് അതന്നെ മക്കള്ണ്ടാവുമ്പോ പറയും വേണ്ടാ അവരെടുത്തല്ലേക്കാരം ഫോണും കാര്യ
ആഹ് ഓൽത്താണ് ഞമ്മളത് എല്ലാറെ ഫോ വന്നാ ആഹ് രണ്ടു മാസം വെക്കേഷന് നമ്മക്ക് ഒരൊയിവ് ഇണ്ടായിറ്റൂല്ലല്ലോ
ആഹ്
ഓൽക്കാണ് ഒയിവ് ഞമ്മക്ക് ഒയിവ് കിട്ടീട്ടില്ലാ
ഉം പിന്നെ അപ്പൊ ഇന്നിപ്പോ വെള്ളിയാഴ്‌ച്ചയാണ് അപ്പൊ ഞാന് ഇന്ന് ഫുഡൊന്നും ഇണ്ടാക്കീട്ടില്ലാ ഇനീ ഞായറാഴ്ച ഞായറാഴ്ച്ച ബിരിയാണി ആക്കാന്ന് പറഞ്ഞിട്ട്ണ്ട് പിന്നെ ആഹ് എല്ലാരും കൂടി ഇങ്ങട്ട് പോരി ബിരിയാണി തിന്നാന് ഏതായാലും ആരൂല്ലാ ഞാനും മോനും തന്നെ ഇണ്ടാവോള്ളൂ
ഏഹ് ഇങ്ങളെ പേരേം കൂടിയൊക്കെ ഒന്ന് കാണാനും ഇണ്ട് ആഹ് ഇങ്ങളന്ന് വിളിച്ചപ്പോ പിന്നെ ഞങ്ങക്ക് വെരാൻ പറ്റീല്ലാ അന്ന് എന്താ വേറെ കല്യാണോ കാര്യങ്ങളെക് ക്കെണ്ടേയിന് അപ്പ പിന്നെ അന്ന് ഞങ്ങക്ക് വെരാൻ കൂടീല്ലാ
ആഹ് ഇനി ഏതായാലും വീട് കാണലു ഒക്കെ കൂടി ആവാലോ ഉം
ഇന്നട്ട് ഇപ്പ അവിടെ മഴണ്ടോ ഇങ്ങള് നിക്ക്ണെട്ത്ത്
ഇല്ല്യാ ഇപ്പം മഴ വേ നല്ല മഴയായിരുന്നു ഇപ്പം മഴയില്ലാ കൊറവ്ണ്ട്
ഇപ്പോ ഇവിടെ ഇവിടേം മഴയില്ലാ ഞങ്ങളിപ്പോ മുറ്റത്ത് കൂടെ ഇങ്ങനെ തുണിയേള് വിരിച്ചിടാ
ആഹ് നല്ല ആഹ് അങ്ങനെ വെയില്ണ്ടാ?
ആഹ് ഇബടെ നല്ല വെയില് വെര്ന്ന്ണ്ട്പ്പം
ആഹ് ഇന്നാ ഇവിടെ അങ്ങനെ ഇല്ലട്ടാ ഇവിടെ മൂടി നിക്കാണ് കറ്ത്ത് നിക്കാണ്
ഏഹ് അപ്പ മയ പെയ്യായിക്കാരംല്ലേന്നാ
ഇപ്പം മയ പെയ്യാനുള്ള സാധ്യതയ്ണ്ട് ഇപ്പൊ ഒരു കൊറച്ച് മുന്നേ ഒരു മയ പെയ്ത് ചോർന്നിട്ട് ഇപ്പ ഇങ്ങനെ നിക്കാണ് ജസ്റ്റ് ഇപ്പ അതാ വീണ്ടും കറ്ത്തിരിണ്ട്
ഏഹ് ഇന്നാ അങ്ങൻത്തെ കൊയപ്പൊന്നില്ലാ ഓരോസ് ഓരോ ദിവസോം ഓരോ മാരിയാണ്
ആഹ് പലേ ദിവസങ്ങും പലേ ഇതിലു ആണല്ലോ
ഉം ഇന്നാ ഞങ്ങളെന്തായാലും അങ്ങട്ട് ഞായറാഴ്ച വെര്ണ്ട്ട്ടോ ഇങ്ങളെ
ആഹ് ആയിക്കോട്ടെ ഞായറാഴ്ച എല്ലാരും കൂടി വരോണ്ടി ന്നാ നമ്മക്ക് ഇവിടെ ഒരു ഇത്തന്നെ ഇണ്ടാക്കാലാ ന്ന് കൊറെ ടൈം വർത്താനം പറഞ്ഞിരിക്കും ചെയ്യാ
ആഹ് ന്നാ ഞാൻ ഇമ്മഷിനോടൊക്കെ പറയട്ടെ ഞങ്ങ ഞായറാഴ്ച വെരട്ടോ ഉം ന്നാ ഓക്കെ ആഹ്
ആഹ്